അതേക്ക ക്കുന്നുണ്ട് എന്തൊക്കെയാ വിശേഷം ഇവിടെസുഖായിട്ട് പോണൂ ആഹ് ആഹ് ഇവിടെ സുഖായിട്ട് പോണ് ഫുഡൊക്കെ കഴിച്ച് കിടക്കാനുള്ള പുറപ്പാടിലാണ് നിങ്ങളെന്താ അവിടെ കിടന്നോ
കിടന്നു
പിള്ളോരക്ക
എല്ലണ്ട് മ് പിള്ളോരൊക്കെ ഉറങ്ങി കൊ കൊണ്ടേയിരിക്കുന്നു മഴയുണ്ടോ
മഴപ്പോ ചെറുനില ഒന്ന് പെയ്തു പോയി
ഇന്ന് ഫുള്ളായിട്ട് പെയ്തിനോ പകലൊ ഒക്കെ ഉണ്ടായിരുന്നോ
ഇല്ലല്ല പകലൊന്നും ഇല്ല പകലില്ലന്ന് പറയാൻ പറ്റില്ല പിന്നെ കാർമേഘം മൂടിയാണ്ട് വെയിലല്ല മഴയില്ല ആ ഒരു കാലാവസ്ഥയായിരുന്നു
ഓ ആഹ അതുപോലെന്നെ അല്ല പക്ഷേ ഇവിടെ രണ്ട് ദിവസമായിട്ട് മഴ കുറവാണ്
ആ ആ ഇവിടെ അങ്ങനെ തന്നെ ഇന്നലിം മിനാന്നും കരൻ പിന്നെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ഒന്ന് മഴ പെയ്തി പിന്നെങ്ങനെ മയക്കാറെ മൂടിങ്ങനെ നിന്ന് മഴ പെയ്തില്ല
ആ മഴ നിക്കുമ്പോഴോക്കും ഭയങ്കര ചൂടല്ലേ
അതെ അതെ മഴ നിക്കുമ്പോ നല്ല ചൂടാണ്
ഉ ശരിക്കും ഭൂമി കുടിച്ചിട്ടില്ലല്ലോ മഴ പെയ്തിട്ട് ഒരു ഭൂമി തണുത്തില്ലല്ലോ
അതെ
ശരിക്കും ഓരോടിത്തിക്കും വെള്ളം ഇത് വരെ ആയിട്ടില്ല വെള്ളം കിണറിലൊന്നും വെള്ളം വരെ വന്നില്ല ശരി
തീരില്ലല്ലോ
അതെ മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ ശരിക്കൊന്ന് കിട്ടുള്ളൂ പക്ഷെ കൂടുതലായി് മഴ പെയ്ത് കഴിഞ്ഞാലും ഒരു മോശമായിട്ടും വരും അങ്ങനെയുണ്ട് പക്ഷെ മഴ കൂടുതലായിട്ട് പെയ് പെയ്തു കഴിഞ്ഞാലും നല്ലതല്ല അങ്ങനെയുമുണ്ട് പക്ഷെ ആവശ്യമാണ്
അ അവിടെ വെള്ളൊക്കെ ഉണ്ടോ
വെള്ളൊക്കെണ്ട് അ അതിന്റെ പ്രശ് ങ്ങൾക്ക് മഴ പെയ്തു കഴിഞ്ഞാ എന്തെങ്കു ബുദ്ധിമുട്ടുണ്ടോ കുറെ നല്ലോണ്ണം പെയ്തു കഴിഞ്ഞാൽ
ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുല്ല അങ്ങനെ ശരിയെല്ല
ആഹ് കൃഷ്യ ക് ണ്ടാവോ
കൃഷി ഇപ്പല്ല വൻ തെ തെയ്യോക്കെ പന്നിന്റെ ശല്യം കൊണ്ടേ ഒക്കെ ഒഴിവാക്കി ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ കഴിയൂല ഒന്ന് സമ്മതിക്കില്ല പന്നികള്
പയുന്നുല്ല അതില്ലാണ്ടാക്കാൻ
അതില്ലാതാക്കാൻ അത്രക്ക സെറ്റപ്പില് നമ്മള് സാമ്പത്തികായിട്ട് നമ്മ ന
ആഹ് ആഹ് ഓക്കെ ഒകെ ആ അപ്പന്നും അങ്ങനെ നമ്മുക്കൊന്നും ണ്ടാക്കാനൊന്നും പറ്റൂല്ലല്ലേ അത് ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ശല്യണ്
ആ ആ അതെ
പോലും പറ്റക്കൂല
അ ആ അതെ ക്കെ പൊൾച്ച് ആണ്ട്ടും പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ നല്ല എന്താ ഫുഡൊക്കെ കഴിച്ചോ ഉ ഊ എന്തായിരുന്നു ഫുഡ്
പത്തിരി
താ പത്തിരീം ചപ്പാത്തീം
ഉം ഉം ചോറ് കഴിക്കത്തില്ലല്ലേ
ചോറില്ല ചോറ് ഒരുനേരം മാത്രം ചോറ് നമ്മൾ ഈ നാട്ടിലൊ ക്കെ അങ്ങനേണ് ചോറ് ഉച്ചക്ക് മാത്രേ ഇണ്ടാവുള്ളൂ
അ ആഹ്
എഹ് ഇപ്പൊ ശെരിക്കു പറഞ്ഞാല അരിഭക്ഷ് ക്ഷണം മെയിനായിട്ട് ഒഴിവാക്കണോന്നല്ലേ പറയുന്നത് എല്ലാരും
ആഹ്
ഭക്ഷണം മൂന്ന് നേരം പ്പ കഴിക്കുന്ന അരി ഭക്ഷണം ത്ഇപ്പോ ഒരു നേരം മാത്രേ പറ്റൊള്ളൂ അതും ഷുഗർ ഫ്ര പേഷ്യന്റു പിന്നെ ബി പി കൊളസ്ട്രോളൊക്കെ ഉള്ളോര് തീരെ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ലാന്നാ
അഹ് ആഹ് ആഹ് അങ്ങൻത്തോര്ണ്ടോ വീട്ടില്
ഇല്ല നമ്മ നമ്മള് പൊതുവേ എല്ലാരും അങ്ങനെ ഒരു ആരോഗ്യപരമായിട്ട് നോക്കുന്നതാണ് അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ഏറ്റവും നമ്മളെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണല്ലോ നല്ല പിന്നെ മെച്ച പ്പെടുള്ളൂ.
ഓഹ് എങ്ങനെയാ ഫുഡെല്ലം എങ്ങനെ പുറത്ത്ന്ന് ഉള്ള ഫുഡൊക്കെ ഇഷ്ട്ടാണോ ഫാസ്റ്റ് ഫുഡൊക്കെ?
ഫാസ്റ്റ് ഫുഡ് അങ്ങനെ ഇഷ്ടന്ന് വെച്ചാല് അങ്ങനെ വാങ്ങാറില്ല പൊറത്തിന്ന് ഫുഡ്.
ആഹ് എടക്ക്‌ എടക്ക് ഒന്ന് ആഹ് അതൊക്കെ നമ്മുക്ക് വീട്ടന്നന്നെ ഇണ്ടാക്കി‌ന്നതാണല്ലോ സേ
ആഹ് ആഹ് അത് ഞമ്മക്കിപ്പ ഏത് അറിയാത്ത ഐറ്റംസ് ഇപ്പ യൂട്യൂബ് ഇണ്ടാവോണ്ടേ ക്കെ നോക്കാലോ
അതെ അതില് നോക്കിട്ട് എന്താ ഇപ്പ പഠിക്കാൻ പറ്റാത്തേ?
എല്ലാം ഫോണിലാണല്ലോ സോഷ്യൽ മീഡിയാന്ന് പറയുന്നതെല്ലം ഇണ്ടല്ലോ
ആഹ് ആഹ് അതെ.
വളർന്ന് വെരുന്ന തലമുറയെല്ല ഇപ്പം ഫോണും സോഷ്യൽ മീഡിയ വയി ഇല്ലാണ് ഇണ്ടാവൊ അതിലെ കൂടെല്ലാന്ന്‌ എല്ലാ കാര്യങ്ങളിലും നടക്കൊ
ഉം ഉം
പക്ഷെ ദോഷകരവു മുണ്ട് കൂടുതലായിട്ട് ഉപയോഗിക ച്ച് കഴിഞ്ഞാല് ദോശായിട്ട് മാറും ഫോണ് എന്നൊക്കെ പറയുന്നത് ഇപ്പോ ചെറിയ മക്കള് പോലും ഫോണിറ്റ് അഡിക്റ്റായി കണ്ണിന്റൊ ക്കെ പ്രശ്നം വരുന്നതൊക്കെ ഇനി ഇനി കണ്ണിനൊക്കെ പ്രശ്നം വന്ന് കഴിഞ്ഞാല് ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ ഇത് എന്തുകൊണ്ടാ വെരുന്നെന്ന് എങ്ങനെയാ വരുന്നെന്ന് മന
അതെ അതെ അതൊന്നും അവര് ചിന്തിക്ക്ണ്ല്ല അവർക്ക് ഫോണ് കാണണം മതി അത്രേ ഉള്ളു പിന്നീട് എന്താ സംഭവിക്കുവാന്ന് വരെ ശുദ്ധിക്കണില്ല
ട്ട് കഴിഞ്ഞാലേ അവർക്കുള്ള മൻ സിലാക്കി എടുക്കാൻ പറ്റും പക്ഷേ അപ്പേക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും
ആ ആഹ് അതെ അത് വെശക്ക ആയിട്ടാവും
തിരിച്ചൊന്നും മാറ്റി വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാക്കും പയേത് പയേതല്ലേ നമുക്കിപ്പോ ഒരു ഒറിജിനല് ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കഴിഞ്ഞാല് പിന്നെ അതിനെ നമുക്ക് ഒറിജിനലിലേക്ക് കൊണ്ടു പോകാൻ കഴില്ല
ആഹ് ആ് അതെ അതെ ആ വയങ്കര ബുദ്ധിമുട്ടന്നെയാണ്
അതെ അത് മനസിലാക്കി എടുക്കുന്നില്ല അ നമ്മള ആരോ ഗ്യം അങ്ങനെ തന്നെയന്ന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് ശ്രദ്ധിക്കൂല്ല കാരണം ഇപ്പോ ഒരു ഷുഗറും പ്രഷറൊക്കെ വന്ന് കഴിഞ്ഞാല് കാണിച്ച ഡോക്ടർക്ക് ഗുളിക വാങ്ങി കഴിക്കൂന്നല്ലാണ്ട് അത് മാറുന്നുണ്ടോ
അതന്നെ വേറെടൊക്കെ പറ ആ
സ്ഥിരായിട്ടാ ഗുളിക പിന്നെ കഴിച്ചോള ജീവിതത്തില് നമ്മക്കാ ഒരു ഗുളിക ഒഴിവാ മെഡിസിന് ഒഴിവാക്കാൻ പറ്റില്ല
ആഹ് ആഹ് അതന്നെ കഴിക്കാൻ തൊടങ്ങിയാ പിന്നങ്ങനെയാണ്
ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞാല് മാറ്റാൻ പറ്റും നമ്മളെ ജീവിത ശൈലികളൊക്കെ മാറ്റിക്കഴിഞ്ഞാല് മെഡിസിൻ ഫ്രീ ലൈഫൊക്കെ ആവും മെഡിസിനൊക്കെ ഇല്ലാത്തൊരു ജീവിതവും പക്ഷെ നമ്മളത് ജീവിത ശൈലി രോ ഗങ്ങളൊക്കെ നമ്മള് നമ്മളെ ജീവിതശൈലി നമ്മള് തന്നെ മാറ്റിക്കൊണ്ടുവരണം
ആ ആഹ് അതെ ഏഹ്
നമ്മള് കണക്കിനുള്ള വെള്ളം കുടി ക്ക്യാ ഒറക്കം മെയിനാ ട്ട് ഒറങ്ങാ മെയ്നായിട്ട് വ്യായാമം ചെയ്യ്ക
ആഹ് ആഹ് എങ്ങനെയാ ഫുഡ് എങ്ങനെയാ പച്ചക്കറികളൊക്കെ ട്ടിലുണ്ടോ
ഇല്ല ഇല്ല അതൊക്കെ ഉണ്ടാക്കും വാങ്ങണ
ഉം ഉം
കൃഷി അങ്ങനെ നട്ടു പിടിപ്പിച്ചിട്ട് അങ്ങനെ ഒന്നുല്ല ചെടികളെല്ലാം അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇ പക്ഷെ എന്റെ ഒരു മ്മ നല്ലൊരു മണ്ണായിക്കണം പച്ചക്കറികളൊക്കെ നടാ പറ്റിയ ഒര് മണ്ണ ഇണ്ടെങ്കിലേ ഞമക്ക് അതൊക്കെ പേ വളരോള്ളു
അഹ് ആഹ് യവ്ട്ത്തെ മണ്ണെത്രേ
പക്ഷെ എന്റെ മണ്ണ് അത്ര ഒരു ഇതല്ല.
ഉ ഉം
അതുകൊണ്ട് പിന്ന
ആഹ് സ്ഥലൊക്കെ ഇണ്ടോ നടാൻ ഇള്ളെ
നടാന് സ്പേസ്ണ്ട്. പ്പ അത്രെയൊള്ളു സ്ഥലം വേൺ ണ്ടൊള്ളൂ കൂടുതലായിട്ടൊന്നും വേണ്ടല്ലോ.
അഹ് ആഹ്
കൊറച്ച് സ്ഥലത്ത് നമുക്ക് എന്ത് നട്ട് കഴിഞ്ഞാലും വളരുവല്ലോ.
അഹ് ആഹ്
പക്ഷെ അതിന് മെനക്കെട്ട് ഇരിക് ക്കണം.
ഉ ഉം ഹസ്ബൻഡ് എന്താ വടെ നാട്ടില് ണ്ടോ?
ഇല്ല ഒന്നും ആഹ് അത് അല്ല പൊറത്താണ് വീട്ട്ല് മക്കളും ഉമ്മയും ഉപ്പയും മാത്രാ.
അഹ് ആഹ് എത്ര പിള്ളേര്ണ്ട്?
മൂന്നാള്.
മ് മ് മ് - പോയിയൊക്കാണോ ആഹ് - ഓ എന്റെ വൽതിന ഇപ്പ എൽ കെ ജി ചേർത്തിട്ടേ ഉള്ളോ - പിന്നെ- ചെറിയ മോളണ് ഓക്ക് ഒന്നര വയസ്സായിട്ടുള്ളൂ-
മ് -
മ് - നിങ്ങളുടെ എങ്ങനെ വല്യ മോനൊക്കെത്രേ-
കോളേജ് പഠിക്കുന്നയാള് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്- പിന്നെ പത്താം ക്ലാസ്സിലാണ് പത്താം ക്ലാസ്- ഏയാം ക്ലാസ്സ്-
ആഹ് ആഹ് -
അപ്പൊ അവരൊക്കെ ഉണ്ടാവുമ്പോ നമുക്കെന്തായാലും രാവിലെക്കെ എണീച്ച് എന്തായാലും ഫുഡോക്കെ ഇണ്ടാക്കണോല്ലോ-
ആ അതെ അതെ ഫുഡൊക്കെ കൊ. ആ ആ ആ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താണ്ടാക്കാറ്
ഓ ഓരോരാക്ക് ഓരോരോ ഇഷ്ടം പോലെ ഇണ്ടാക്ക അവർക്കെന്താണ് ഇഷ്ടം അതുപോലെ ഉണ്ടാക്കുക അ സ്കൂളിലൊന്നും അങ്ങനെ നമ്മുക്ക് എല്ലല്കഴിക്കും അപ്പ അങ്ങനെ സ്കൂളിലൊന്നും അങ്ങനെ മീന് ഇറച്ചി ഇറച്ചി കൊണ്ടോയാലും ബീഫ് ചിക്കൻ ഇങ്ങനെയൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും കൊടുത്തു വിടൂല
ആ ആ ആ
അതെല്ലാം ഉം പയറ് വർഗ്ഗങ്ങളും അല്ലെങ്കിൽ പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കുക
അത അങ്ങനെ ഇപ്പത്തെ പിള്ളേർക്കൊന്നും അതൊന്നും പറ്റൂല പറ്റു പച്ചക്കറികളൊന്നും മീനോ ഫിഷ്
അവർക്ക് ചിക്കന് ഉം ബീഫ് ഉം ചിക്കനൊന്നും പൊരിച്ചിട്ടൊന്നും തീരെ കഴിക്കാൻ പാടില്ല അതെല്ലാണ് ഏറ്റവും കൂടുതല് പതിനഞ്ച് വയസ് എത്തുന്നെന്റെ ഇടക്കെ തന്നെ പിരീഡ്സ് ഉള്ള ടൈമെല്ലാം ഹോ മോൺ പ്രശ്നം വരുന്നു ഇതെല്ലാം ഈ ചിക്കൻ കാരണം
ആ ചിക്കൻ വ പൊരിക്കണം എന്നാലേ പറ്റുള്ളു അല്ലെങ്കി പറ്റൂല
അതൊക്കെ കഴിച്ചേന്ന അതുകൊണ്ടാണ് ശരിക്കുള്ള ഈ രോഗങ്ങളൊക്കെ കൂടുതൽ ഹോർമോൺ പ്രശ്നമൊക്കെ വരുന്നത് ചിക്കൻ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയൊരു കോഴിനൊക്കെ നാല് ദിവസം അല്ല ഒരാഴ്ച കൊണ്ടല്ലേ വലിയൊരു കോഴി ആകുന്നത്
ആ ആ അതെ ഉം അതന്നെ അതൊക്കെ തന്നെല്ലേ നമ്മള് കഴി അങ്ങനെ അങ്ങനെ തന്നല്ല ഇപ്പത്തെ രോഗം കൂടുന്നത് ഒക്കെ കാരണം മ്മ ഞമ്മള് കാരണം തന്നെയാണ്
അത് പലത് തൊണ്ണൂറ്റെട്ട് ശതമാനവും ഞങ്ങൾ വേറെ തന്നെ നമ്മളെ രോഗങ്ങൾ
ആ ആഹ് പക്ഷെ അതൊന്നും നഞമ്മൾ മനസ്സിലാക്കുന്നില്ല ഓക്കെ ആ ആഹ
എല്ലാവർക്കും വേണ്ടുന്ന അറിവുണ്ട് പക്ഷെ അതെങ്ങനെയാാണ്െന്നുള്ളരു തിരിച്ചറിവില്ല അത്രതന്നെ അത ഇപ്പോൊ എല്ലാ അങ്ങനണ്ട് ഉറക്കായാലും വെള്ള വെള്ളൽ ഇപ്പോ നമ്മൾ ആവശ്യ പത്തിന് കുടിക്കും പക്ഷെ എത്ര കുടിക്കണംന്ന് പറയില്ല ല്ല എങ്ങനെ കുടിക്കണന്നും അറിയില്ല
അതെ അതെ
കൃത്യായിട്ട് കുടുക്കുന്നെ ഉള്ളൂ പക്ഷേ അത് അധിക ആകാനും പാടില്ല വെള്ളം ശരീരത്തിൽ നമുക്കിപ്പോ ഒരു ദിവസം കിട് വെള്ളം ഇത്ര ലിറ്ററെന്നിള്ള കണക്കെണ്ട് അതവരരു ബോഡിക്ക് ആവശ്യമായ വെള്ളം അത പക്ഷെ വെള്ളം അത്യാവശ്യാണ് എഴുപത്തഞ്ച് ശതമാനം ഞമ്മള ബോഡി ക്കാവശ്യാണ്
ആഹ അതേ വെള്ള ഇക്ക വേനൽ കാലത്ത് അല്ലാത്ത എല്ലാം നല്ലോം കുടിക്കണം
ഏത് സമയത്തായാലും വേനൽക്കാലത്താൽ മഴക്കാലത്തായാലും നമ്മള ഏജും നമ്മളെ വെറ്റിനണക്കായ വെള്ളം നമ്മളെ ബോഡിൽ എത്തിയിരിക്കണം അല്ലെങ്കില് ബോഡിയാംപ്പണിയാകും പണി നമ്മുക്ക് തരും അവര് ഇപ്പൊ വണ്ടിക്കെല്ലാം എണ്ണ അടിച്ചു കൊടുത്താലല്ലേ ഓട്
ഓക്കെ ശെരിട്ട എന്നാ ഞ പിന്നെ വിളിക്കാവേ ആ